ആഹ് കേൾക്കുന്നുണ്ട്
ആ ഹാ ഹാ അങ്ങോട്ടെങ്ങനാ മഴയുണ്ടോ
ഓ നല്ല മയേപ്പൊ
ആ ഇവിടെ അത്
നല്ല സുഖണ്ട് ഭക്ഷണം കഴിച്ചങ്ങനെ കെടക്കാ ഉ നല്ല അഞ്ചില് ഫാൻ ട്ടുട്ട് അങ്ങനെ ഒറങ്ങണം പൊത ച്ട്ട്
അതല്ലാതെ മഴയത്ത് വേറെ പരിപാടിയൊന്നു ഇല്ലല്ലോ
വേറെ ഒന്നുംല്ലല്ലോട്ക്കും പോവാനും വയ്യ
അതെ അതെ അ
ഫുഡും കഴിക്ക നല്ലോണ്ണം കടന്നൊറങ്ങ അതാണ് മയത്ത് ഹോബി അവിടല്ല മയണ്ടോ
ഇവ്ടെ രാവിലെ മുതലേ മഴയാട
ആ വെറുതെ ങ്ങനെ ചീഞ്ഞോണ്ട് പെയ്തോണ്ട്ക്ക ല്ലെ മയ ചോര്നേ ഇല്ല്യ വെറുതങ്ങന പെയ്യാ
അതെ അതെ അതെ
അല്ലേലും ജൂണില് മയ കൊറവേല്ലോ പ്പൊ ഈ മാസാണല്ലോ മയ തൊടങ്ങിയതന്നെ ശര്ക്ക്
ആ ന്നാണ്
ആ ഇതുവരെ മയെന്നു ല്ലേൻല്ലോ
ഒരു ദിവസം മഴയാണെങ്കി ഒരു ദിവസം വെയിലായി
ആ വെയിലായിന്നു അങ്ങനെക്കെയിനി ഇതുവരെ ജൂൺല് അല്ലേലും പ്പൊ കാലാവസ്ഥൊക്കെ അങ്ങട്ടും ഇങ്ങട്ടൊക്കെ ചേഞ്ച് ആയോണ്ടയ്
ആ അതെ അതെ
ഒന്നും നമ്മള് വിചാരിച്ച മാരിക്കല്ല എന്നിട്ട് ഭക്ഷണൊക്കെ കഴിച്ചോ
ആ ഭക്ഷണൊക്കെ കഴിച്ചടാ
ആ ഭക്ഷണം കഴിച്ച് പാത്രം മോറ തോന്ന്ണ്
സൗണ്ട് കേക്ന്ന്ണ്ടോ
ആ സൗണ്ട് കേക്ന്ന്ണ്ട്
ആണോ ആ അ
ആ എന്തന്ന് ഫുഡ് ന്ത ന്ന്
എടാ ആ ചൂട് കിട്ടിയിട്ടുണ്ടായിരുന്നു ന്നല്ലേ
ആ ആ
ആ ന്നേരം അത് തോരൻ പോലെ വെച്ചിട്ട് അത് മാത്രേ ഉള്ളായിരുന്നു അതായിരുന്നു ഇന്നത് ഒണ്ടട രണ്ട് പെമ പെൺകുട്ട്യാളാ
ആഹ ആ ശരി മക്കളൊക്കെ ന്താ പഠിക്ക
ഒരാള് യു കെജിലും ഒരാക്ക് ഒന്നര വയസ്സ് കഴിഞ്ഞു
ഏ ഐശരി ചെറിയ മക്കളാണ്
ഹാ ഹാ
ആ ആ ഐശരി ഇവിടെ എനിക് രണ്ട് കുട്ടയേയേള ന്നേണ് എന്താ ഒരാൾ രണ്ടാം ക്ലാസ്സിലും ഒരാൾ എൽ കെ ജിലും
ആ ആ ആ ആ ആ
ആ ആ ഒരാ ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയാണ്
അതെ ഇവിടെ രണ്ട് പെൺകുട്യളാ
ആഹ് ആഹ് ശരി വീട്ട്ല് ങ്ങൾ മാത്രേ ള്ളൂ?
ആ ഞാനും മക്കളെളടാ ഹസ്ബന്ഡ് ജോലി.
ആഹ് അഹ്ശരി അമ്മേ അമ്മേ ഛനൊന്നുംല്ല.
ഉണ്ട് ഹസ്ബൻ്റിന്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്.
ആഹ് ആഹ് അഹ് ശെരി.
ഞങ്ങള് വേറെ താമസിക്കാ.
ആഹ് അഹ്ശരി ങ്ങള് വേറെ വീട് ട് താമസിക്കാവും.
ആഹ് അതെ
ആഹ് ആഹ് അഹ്ശെരി. വേറെന്തെക്കെന്ന്ട്ട് വൈകുന്നേരം ചായക്കടിന്തെലൊക്കെണ്ടാക്കൊ?
ഇല്ലടാ അങ്ങനെ പ്രത്യേകിച്ചൊന്നുല്ല. ഉം ചായതന്നെ കുടിക്കാറ് കൊറവാണ്.
ആഹ് ആഹ് അയ്ശെരി ഇപ്പേ മഴക്കാവുമ്പളേ ഞമ്മക്കൊന്ന് ഒരൊർക്കൊ ർങ്ങി ക്കെ എണീച്ചാല്. എന്തന്തെലൊക്കെ കടിയൊക്കെ ണ്ടെങ്കിലൊക്കെ നല്ല കട്ടൻ ചായൊക്കെ കൂട്ടിങ്ങനെ കുടിക്കാ തോന്നൂല്ലേ. നല്ല വെഷ്പ്പാണല്ലോ ഈ മഴക്കാലായ നല്ല വെഷ്പ്പാണല്ലോ.
ഹലോ
അതെ അതെ അതെ
ഉം മയക്കാലായാലെന്തെലൊക്കെ കഴിക്കണം. എന്തെലൊ
ശെരിയാ പഹ് പല തരത്തിലുള്ള കൊതി തോന്നും. പക്ഷെ ഒണ്ടാക്കി കഴിക്കണ മടി കൊണ്ടാകൊതിയങ്ങ് മോവും.
ക്കും പിന്നെമ്മള് കൊറച്ചൾക്കാരൊക്കാവുമ്പോ എന്തേലൊക്കെ വാങ്ങി കഴിച്ചാലൊക്കെ മതി. ഇപ്പൊക്കെ പണ്ടത്തെ പോലെല്ലപ്പൊക്കെ വീട്ട്ക്ക് കൊണ്ടന്ന ര്‌ല്ലെ എന്ത് ഓർഡ്രയ്താലും.
അതെ അതെ
അമ്മക്കെന്താണോ പൂതിള്ളത് അപ്പാണ്ട് കഴിക്ക.
പിന്നാ മക്കള് സ്കൂളി പോയോ?
അവാ മക്കളൊക്കെ സ്കൂള് പോയി. അതന്നെ ന നല്ല സുഖാണ് മക്കളൊച്ചപ്പാടോ ഒന്നുല്ല്യ ഫുഡയ് ക്കാ ന്ന് നല്ലോണ്ണം ഒറ്ങ്ങ. ഞങ്ങക്കാണെങ്കി ഇന്നും നാളിം മറ്റന്നാളൊക്കായിട്ട് കല്യാണങ്ങൾണ്ട്. ഞാ പറ്യ ഈ മഴത്തൊക്കെ എങ്ങനെ പോക. ആലോയ്ച്ച്ട്ടന്നെ പ്പൊ ഇവ്ട്ന്ന് ഉമ്മറിണ്ട് വെള്ളൊ വെള്ളക്കെ കടന്നു പോണ്ടെരുംന്ന് മഴങ്ങനെ ചീഞ്ഞ് പെയ്തിട്ടേ.
ആഹ് ഇവട അങ്ങനെ കണ്ടിന്യൂസായിട്ട് മഴ പെയ്യുന്നില്ലടാ.
ആഹ് ആഹ് ഇവ്ടെ നല്ല കണ്ട്ന്യൂസ് നല്ലമഴ പെയ്യല്ല. വെറുതെങ്ങനെണ്ടല്ലോ? വെറുതെങ്ങനെ ചീഞ്ഞോണ്ട് പെയ്യ. അതാണ് പ്രശ്നം അല്ലെങ്കി കൊഴപ്പൊന്നുല്ലായ്ന്നു.
വെള്ളം നിക്ക്ന്ന ഏരിയ ആണോ?
അതല്ല വെള്ളം നിക്കൂല ക്ഷെ അട്ത്ത്കൂടെ വല്യരു എടായി പോണുണ്ട് ആ ചെൽപ്പോ ചെല വർഷങ്ങൾളൊക്കെ ഇപ്പൊ കഴിഞ്ഞ വർഷം അതിമാത്രം നർഞ്ഞൊഴ്കിട്ടൊന്നില്ല്യ. അയ്ന്റെ മുന്നെത്രർഷം ഭയങ്കര വെള്ളയ്ന്നു. അത് പണ്ട് പണ്ട് മീൻസ് കൊറേ കാലങ്ങൾക്ക് മുമ്പ് എന്റെ ന്നെങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടര് ണേനെ മുമ്പ് ഇവടെമ്മൊക്കെ പറഞ്ഞെട്ട്ണ് എന്താ മലമന്ന് വെള്ളൊഴുകി വന്ന്കാണ്ടങ്ങനൊര് എടായന്നെണ്ടായത് ന്ന്.
ഓഹ് ഓഹ്
ഇപ്പോരു വല്യരു അങ്ങന്‌ത്തൊരു തോടായി മാറിയതന്നെ പണ്ട് മലവ് ട്ന്നോപൊട്ടിട്ട്
എന്താങ്ങനെ ഒൽച്ച് വന്ന്കാണ്ടാണങ്ങനൊരു എടായന്നെണ്ടായത്‌ന്ന്
ശെരിയായിരിക്കു അല്ലാതങ്ങനെ വരാൻ വഴിയില്ലല്ലോ
അങ്ങനെവരാനി കാരണം ഇത് എന്ന് പറഞ്ഞാലൊര് രണ്ടുത്‌ന്റെ അപ്പൊർത്തായിട്ടാണ്ളത് ത്പാലൊക്കെ വട്ടക്കാണ് ഞങ്ങള വീട്ടക്കൊക്കെ. അങ്ങനെണ്ടായ എടായിയാണ് എന്നൊക്കെ പർഞ്ഞ് അതന്നെ ചെലം ചെലേ വർഷൊക്കേ ഭയ ഭയങ്കരപ്പ ഞാൻ വന്നാരപ്പ രണ്ട് മൂന്ന് വർഷപ്പോ ഇതുപോലെ നല്ലോണംനർഞ്ഞൊഴുകീണ് കഴിഞ്ഞ വർഷം ഒന്നും ഉണ്ടായിട്ടില്ല നിന്റെ മ ക്കള് ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ നർഞ്ഞൊഴ്ക്ണത് ഓൽക്ക് ബുദ്ധി വെച്ചാരെ ശരിക്ക് കണ്ടിട്ടില്ല്യങ്ങനെ.
ആഹ് ഹാ ഹാ കഴി സത്യം പറഞ്ഞാലിപ് ഇപ്പൊ രൺ ഇപ്പൊ ഈ രണ്ട് കൊല്ലത്തായി ഇത് വെച്ച് നോക്കുവാണെങ്കി ഇപ്രാവശ്യം മഴ പെയ്തി ട്ടേയില്ല
ആഹ് പെയ്തിട്ടില്ല മഴ കൊറവാ അയിന് എന്താറിയോ എ എല്ലാ ഈ രണ്ട്പ്രാവശ്യും ഓഗസ്റ്റ് ആ സമയത്തൊക്കെയാണ് നല്ല മയപ്പ ആ പ്രളയങ്ങളും കാര്യ ര്യങ്ങളൊക്കെണ്ടായത് ഓഗസ്റ്റിലല്ലേ ആഹ് അട്പ്പിച്ച്ണ്ട് ആഹ് പ്രളയം പോലെ വന്നില്ലേ.
വീടുകളാ നശിച്ചതൊക്കെ അതോ അത് വെച്ച് നോക്കുവാണെങ്കി ഇപ്പം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനൊ ബുദ്ധിമുട്ട് ആർക്കുണ്ടില്ല
ത്യാണ് ഞമ്മക്കൊന്നും അങ്ങത്തൊരു ബുദ്ധിമുട്ടുംല്ല. ഓരോടുത്തരു പറയ്ണ് കേൾക്കുമ്പോ അമ്മ അമ്മക്ക് പേടിയാണ്.
നമുക്കേടാ വെള്ളം നിക്കാത്ത ഏരിയാണ് അല്ലെങ്കി വെള്ളം പോകാ സ്ഥലം ഉണ്ടായത് കൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അറിയത്തില്ല പക്ഷേ ഈ തോടുകളുടെയും പുഴകളുടെ ഒക്കെ അടുത്ത് കിടക്കുന്നവരാകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
ആഹ് ബുദ്ധിമുട്ടാണോ അവര അവസ്ഥ അവൽക്കെഅറിയൊള്ളു ഞമ്മക്ക്ന്നെ ഒന്ന് ന്ന് കൊർച്ച് മയ ഏ ഏറെ പെയ്താ തന്നെ. ഒന്ന് കൊർച്ച് വെള്ളം നെർഞ്ഞാ തന്നെ ഞമ്മക്ക് എന്തൊരു ബുദ്ധിമുട്ടാ അപ്പൊ പിന്നെ. ഈ ക്യാമ്പിലും ഇവിടെയൊക്കെ പോയി താമസിക്ക്ണോലൊക്കെ അവസ്ഥ എന്തായിരിക്കും. നമ്മുക്കൊക്കന്നും ഇതിന്റെ ബുദ്ധിമുട്ട് അറിയാതോണ്ടാണ്.
പറഞ്ഞാ മഴ ഒരു ഇതായിട്ടാ മഴ പെയ്യരുത് എന്നായിരിക്കും ചെലപ്പോ അവര് പ്രാർത്തിക്കുന്നത് നമ്മ നമ്മളാണെങ്കിലോ മഴ പെയ്യണേന്നും
മഴ പെയ്യണേ നമുക്ക്തന്നെ വെള്ളം അവിടെ എങ്ങനെ വേനൽക്കാലമായ വെള്ളത്തിന് കുറവ അങ്ങനെ എന്തെങ്കിലൊക്കെണ്ടോ
ഇല്ലടാ ഒരു കുഴപ്പോല്ല അങ്ങനെ ഒരു ക്ഷാമം ഇതേവരെ വന്നിട്ടില്ലാ. എല്ലാം നോർമലാണ് വെള്ളം നിക്കത്തില്ല ആഹ് വെള്ളം അങ്ങനാ. കൊഴപ്പോഇല്ലാ
ആഹ് ആഹ്
നമുക്കങ്ങനെ വെള്ളം നിക്കുന്ന ഒരു ഏരിയ അല്ല കൊഴപ്പോല്ല നമുക്ക്
ആഹ് ആഹ് ആഹ്
പ്രളയം വരുമെന്നോ വെള്ളം കേറുമെന്നോ ഉള്ള ഒരു ടെൻഷനില്ലാ പിന്നെ. കടലിനെ പേടിച്ചാൽ മതിയടാ കടലിന്റെ അടുത്താ വീട്.
ഏ അഹ്ശരി
ആഹ് സുനാമി വരോന്ന് പേടിച്ചാ മതി.
അത് ഭയങ്കര പേടിന്നെല്ലേ ആഹ് മയ പോലല്ലല്ലോ മയപോ പോലെല്ലല്ലോ സുനാമി കടലൊന്നായിട്ട്ങ്ങട് വരല്ലോ ഒന്നായിട്ടോ അയ്യോ മേ എനിക്കൊക്കെ പേടിയാട്ടൊ. ഇൻക്കല്ലെങ്കിലേ വെള്ളം ഭയങ്കര പേടിയാ.
ആഹ്
ഏഹ്, ഇൻക്ക് നീന്താനൊന്നും അറീല്ല ഇന്നൊക്കെ വല്ല കൊതിലൊ കൊളത്തിലൊക്ക കൊണ്ടിട്ട ഞാൻ അവിടെ കിടന്ന് മുങ്ങിപ്പൊന്തും.
ഞാനാണങ്കി സത്യം പറഞ്ഞ ഇവിടെ ബീച്ച്. ച്ച്കള ഉണ്ടായതു കൊണ്ട് ബീച്ചിൽ പോയാൽ പോലും കാല് നനയ്ക്ക ഇല്ല കാ ഇൻക്ക് പേടിയാ
ഇൻക്കും വെള്ളം ഭയങ്കര പേടിയാ, നമ്മള് ഈ തീനേക്കാളും പേടിക്കണം വെള്ളംന്ന് പറഞ്ഞേക്കാലോ അത് ഓവറായാൽ ഭയങ്കര പ്രശ്നാണ്. ഇപ്പൊ കണ്ടില്ലേപ്പാ ഇന്നത്തെ ആ വയനാട് ആ പ്രളയത്തിലൊക്കെ കണ്ടില്ലേ ഒരു ഒരു ഒരു സ് സ് സ് ഇതന്നല്ലേ പോയത്, ഒരു ഗ്രാമം തന്നെല്ലേ പോയത്. അപ്പം അത്രത്തോളം ഭീകരത ഇതിനുണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ലേ
പിന്നാ
ഹു ഹാവു! കഴിഞ്ഞ വർഷത്താ മിൻ ആ വർഷത്താ അതൊന്നും നമുക്ക് സഹിക്കാ ഴില്ലല്ലേ
ശ്ശൊ! എത്ര എത്ര കുടുംബങ്ങളാ, വീടേൽ പോട്ടെ വസ്തുക്കളൊക്കെ പോട്ടെന്ന് വെക്കാം പക്ഷെ മനുഷ്യ ജീവൻ പോയതോ, ആർക്കും ആരും ഇല്ലാതെ
ആഹ് ആഹ് വേറെ എന്തൊക്കെയാ ന്നട്ട്? ആഹ്
വേറെന്താണ്, ഈ മഴ ഇങ്ങനെ ഈ കാലാവസ്ഥ മൂടിക്കെട്ടി കെടക്കുന്ന കൊണ്ട് ഇങ്ങനെ വീടിനക ണെ. ങ്ങോട്ടും എറങ്ങാനും തോന്നുന്നില്ല. ആഹ് ഇല്ല വല്ലാത്തൊരു മടുപ്പ് പോലെ
ഇപ്പം നമ്മള സ്ത്രീകൾക്ക് പ്രിയദർശിനിയോ കെഎസ് ആർ ടി സി ഒക്കെ ഉണ്ടായിട്ടൊന്ന് പൊറത്തു പോകാനും കൂടി വയ്യ. എങ്ങനെ ചീഞ്ഞു പെയ്താ പിന്നെ എങ്ങനെ പോവാ
വെയിലാവുമ്പോ പറയു, ഓ! ചൂടേക്കാൻ വയ്യ, ചൂട് വെയിലിന്റെ ചൂട്ന്ന് പറയാ
ഴിയൂലറിയ, മഴാ ആയാ പറയും മഴാണ് ഓ! ചീഞ്ഞ മഴ. ക്ഷെ ഞാൻ പറയാ വെയിലായ നമുക്ക് പിന്നിം സഹിച്ച് എല്ലോട്ത്ത്ക്കും പോക ഈ മഴ ആയാ നമുക്കൊരു നെലക്കും സ് ഈ കൊട ചൂടി നനഞ്ഞ് ഒരു ഒരു സുഖല്ലല്ലൊ ആ പോക്ക്. വെയിൽ നമ്മുക്ക് പിന്നെ സഹിക്കാന്ന എനിക്ക് തോന്ന്ന്നത്
അതെ അതെ
ചൂട് മാത്രം സഹിച്ചാൽ പോരെ, വലിയ ശുൽല്ലല്ലോ. ഇതൊരു ചീഞ്ഞൊണ്ടല്ലേ അയ്ക്കാരം നമ്മളും ചീഞ്ഞൊണ്ടല്ലെ അയ്ക്കാരം
ആഹ് ഒരു പ്രശ്
എന്ത്‌ കഷ്താവാണ് എന്തായിര്ന്ന് കറിക്ക് ചോറീന്?
ഞങ്ങൾക്ക് ഇന്ന് എന്താ മ് വെണ്ടക്കാ കറിയും ബത്തല് മീന്, ബത്തല് മീൻ ഇൻക്കിഷ്ട്ടല്ല. അപ്പൊ ഞാൻ ചിക്കൻ പൊരിച്ച്. ഇവിടെ ഉമാക്കും ഉപ്പാക്കും ഒക്കെ ബത്തല് മീന് ഭയങ്കര ഇഷ്ട അതാ ഞാ പറഞ ഇൻക്ക് ഇൻക്ക് ബത്തല് മീൻ ഇഷ്ടല്ല ആഹ് ആഹ് ഇൻക്ക് ബത്തല് മീന് തീരെ ഇഷ്ടല്ല. എങ്ങനെ?
അല്ല ആ പറഞ്ഞ മീനേ, ചെറുതാണോ വലുതാണോ?
ചെറീ മീനാണ് ബത്തല് നിങ്ങക്ക് ബത്തല് മീന് കേട്ടിട്ടില്ല
ഇവിടെ അങ്ങനെൊന്നും അല്ലടാ പറയുന്നെ ഈ നെത്തോലിയാണോ
ആ നെത്തോലി തന്നയ്ക്കാരം നെത്തോലി ഒരു ചെറിയ മീനല്ലാന്ന് കേട്ടിട്ടില്ലേ
ഇവിടെയാ
ഫി ആഹ് ആഹ് അയ്ശരി ഇതാതന്നെ ഇപ്പൊ നത്തോലിന്നെ ഉള്ളു തോുന്നുന്നു മറ്റേ വലിയ മീനുകളൊന്നും ഇപ്പ എറങ്ങണില്ല തോന്നണ്ട് ഉപ്പ പറയണ്ട് ആഹ് മീൻ ആഹ് മീൻ വാങ്ങി വന്നപ്പോ ഉപ്പ പറയണണ്ട് ചെറിയ ചെറിയ മീനേ ഉള്ളു ഇപ്പൊന്ന് അപ്പൊ പത്തലൊക്കെ തന്നെ ഉള്ളൂ ഇപ്പൊ തോന്നുന്നു വേറെന്താ എന്നിട്ട് ഇന്നാ ശരി എന്നാല് ആഹ് ഓക്കെ ശരി